ഹലോ.
ഹലേ. ആഹ്, കേൾക്കുന്നുണ്ടോ? ആഹ് ഉണ്ടുണ്ട്. കേൾക്കുന്നുണ്ട്. ആഹ് എന്തൊക്കെണ്ട് വിശേഷം.
ഓഹ് നല്ല വിശ് വിശേഷമായ്
ഓഹ് നല്ല വിശേഷം. മഴയാണ്. ആഹ് ഊണൊക്കെ കഴിഞ്ഞാ.
ആഹ്, ഊണൊക്കെ കഴിച്ചിട്ടിരിക്കുവാ. അവിടെ കഴിഞ്ഞൊ. ഊൺകഴിച്ചോ. ആഹ് ഹാ ഹാ പിള്ളേരൊക്കെ സ്കൂളീ പോയോ, അതോ?
പൊയോ. ആഹ് പിള്ളേര് സ്കൂളീ പോയി. അത് പേ പിള്ളേര് സ്കൂള് തുറന്നെയ്നം കൊണ്ട് സ് സമയത്ത് ഫുഡ് ഹ് ഹ് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ആഹ്, അതെ. അപ്പൊ നമ്മുടെ പരിപാടികളെക്കെ. കഴിയുന്നുണ്ട് അത് തന്നെ. അലക്കും ആഹ് ഇപ്പൊ മഴ എപ്പഴാ വരുന്ന് പിള്ളേരെ നാലുമണിയാവും വരുമ്പേ, വആം. വരുമ്പഴ്ത്തേക്ക് പ്പ ചായ എട്
ആഹ് ആണല്ലേ. ആഹ് ഇവിടെ ഒരാളെ പോയുള്ളൂ ഒരാള് ഇവിടെ ഉണ്ടേ. ഒരാള് കാല് മുറിഞ്ഞിരിക്ക്ണ കാർണെ. യാ സ്കൂളിലൊന്ന് വീണതാണേ. അപ്പത് കാർണം ഇവിടെ ഉണ്ട് മൂത്തയാള് എളെ പുള്ളിക്കാരത്തിയാ പോയേക്കുന്നെ ഏഹ് ക
നോമ്പ് തൊ ഹെ തൊടങ്ങിയേ
ആഹ് അതെന്നെ ഇപ്പൊ മൂന്നാമത്തെ വട്ടവാ ഇപ്പം ഭയങ്കര ഓട്ടവും കളിയാ. അല്ലേലും ആമ്പിള്ളേര് ഭയങ്കര ഇതാണല്ലോ.
ആഹ് അയെന്നെ അങ്ങനെ മുറിഞ്ഞ്.
അത് നാ ഇവര് ഓടിപ്പിടുത്തം കളിച്ചെതാ ഒരാള് പിടി ക്കാൻ വരൂന്നും പറഞ്ഞിങ്ങോണ്ട് മറ്റേ പ്പി ഈ തൊടുന്ന ആള് ഔട്ടാകത്തില്ല അങ്ങനത്തെ കളിയുണ്ടല്ലോ.
ആഹ് ആഹ് ആഹ്
ആഹ് അപ്പൊ അങ്ങനെ കളിച്ചപ്പത്തേന് അവൻ പിടിക്കാൻ വന്നപ്പോ ഇവനാഞ്ഞ് സ്പീഡിലോഡിയതാ ഇവനെ എടുത്തടിച്ചങ്ങ് വീണ്. അങ്ങനെ. കാലിന്റെ മുട്ടിന്റെ താഴ്ഭാഗം മൊത്തം ഒരഞ്ഞ് അങ്ങനെ മര് ന്നെക്കെ വെച്ചിട്ടിരിക്കുവാ ആഹ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു പിന്നെ ഈയിടെയാ പത്ത് പത്ത് വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തോണ്ട് പ്രത്യേകിച്ച് ടി ടി ഒന്നും എടുക്കേണ്ടി വന്നില്ല.
ആഹ്
ആഹ് അതെ അതെ മക്കളൊക്കെ ഏത് ക്ലാസ്സ് സിലൊക്കെയാ ആണല്ലേ അതേല്ലേ ആഹ് ഇവിടെ അഞ്ചാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും
ആഹ് ഒരു ചെറുതും കൂടെ തൊട്ടി കിടന്ന് ഉറങ്ങുവാ മൂന്ന് വയസ്സായുള്ളൂ ആഹ് ആഹ് മൂന്ന് വയസ്സ് മൂന്ന് വയസ്സ് ആഹ് ആഹ് ആയി ഇനിയിപ്പോൾ നാല് വയസ്സാകട്ടെന്ന് ഓർത്തിനി ഇപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഈ പഠനം തലയിലേക്ക് എടുത്ത് വെക്കണല്ലോ
ആഹ് അതെ അതെ അതെ അതെ പാല് കുടിക്കുന്നുണ്ടോ അതോ
ആഹ് ഇല്ല
ഇല്ല നിർത്തിയായിരുന്നല്ലേ ആഹ് ഫുഡൊക്കെ കഴി ച്ചോളോ കഴിക്കാൻ മടിയുണ്ടോ
ഫുഡ് ഫോൺ കൊടുക്കണം ഫോൺ ഇങ്ങനെ കൊടുത്ത് വായലിങ്ങനെ വായില് വെച്ചോണ്ടിരിക്കും
ആഹ് അല്ലെന്ന ഈ വെളിയിൽക്കൂടൊക്കെ കൊണ്ട് നടന്ന് കൊടു
ആഹ് ആഹ് അങ്ങനെ കൊടു ഇതില്ലാ ഫോൺ ഫുഡ് എടുക്കുമ്പോഴത്തേക്ക് ഫോൺ
അപ്പൊ പിന്നെ വായിൽ എന്താ വെക്കുന്നെന്ന് ശ്രദ്ധിക്കാതെ കഴി ച്ചോളും
കഴിച്ചു കൊടുത്താ മതി അങ്ങനൊരു ഗുണമുണ്ട്
അതെ പറഞ്ഞേ എല്ലാ കറികളും കൂട്ടി അങ്ങ് പഠിപ്പിക്കണം ഇവിടാണെങ്കിൽ അങ്ങനെ ഒരു പറ്റ് പറ്റ റ്റിയ കാരണം ഉണ്ടല്ലോ പച്ചക്കറി ഒന്നും വേണ്ട ഇറച്ചി മാത്രം മതി
എല്ലാ മകക്കും അത് തന്ന്യാ
ആന്നേ ശ്ശോ എന്നാ ചെയ്യാനാ അത് ആന്നെ പക്ഷെ എന്നാ ചെയ്യ അത് കാര്ണം നമുക്ക് വലിയ ബുദ്ധിമുട്ടായി മാറിയേക്ക നമക്ക് ഇപ്പൊ അഥവാ ഒരു പ്രാവശ്യം ചിക്കൻ ഇല്ലെന്ന് പറഞ്ഞാല് നമ്മള് വേറെ എന്തേലും കറി കൂട്ടി നമ്മ മ്മള് കഴിക്കും പിള്ളേര് ഇതുങ്ങള് കഴിക്കേല
കഴിക്കേല ഓഹ് ഇതൊ ഇതോ ഉള്ളോ എന്നും പറഞ്ഞുള്ള ആഹ് ഒരു കെർവ് കാണണം
അല്ലെ കഴിക്കത്തില്ല അവിടെ ഇരിക്കും വിശ വിശന്ന് അവിടങ്ങ് ഇരുന്നോളും വല്ല ബേക്കറിയോ അങ്ങനെ എന്തേലൊക്ക കഴിച്ചോണ്ട് അവിടങ്ങ് ചോറ് വേണ്ട ഈ കറി ആയോണ്ട് എനിക്ക് വേണ്ട പിന്നെ നമ്മള് അപ്പൊ അയ്യോ കഴിക്കുന്നില്ലല്ലൊ എന്നും കണ്ട് പിന്നെ വിളിച്ച് പറയുമ്പത്തേന് സാധനം മേടി ച്ചോണ്ട് വരും അച്ഛൻ ആഹ് ആഹ് അങ്ങനെയാ ഇവിട്ത്തെ കാര്യങ്ങള്
ആഹ് ഇവിടെ ചെറ്തിനാണ് നാലാം ക്ലാസ്സി പഠിക്കുന്നവനാണെങ്കി എപ്പഴും വെശക്കും വെശക്കുവാ വെശ
ഞാനു ഇവിടെ എടക്ക് ചോദിക്കുവേ കൊറച്ചു നേരം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിച്ച് കഴി ഞ്ഞിട്ട് വയർ നെറച്ച് കഴിച്ചതായിരിക്കും പത്തിരുപത് മിനിറ്റ് കഴിയുമ്പൊ ഞാൻ ചോദിച്ചെടാ നിന്റെ വയറ്റിനകത്ത് എന്നാ കോഴിം കുഞ്ഞുണ്ടൊ എപ്പൊ നോക്ക്യാലും വെശപ്പ് ആഹ് അങ്ങനെ അമ്മേ എനിക്ക് ഭയങ്കര വെശപ്പ് ഞാൻ പറയും മോനെ ഇങ്ങനെ കഴിക്കല്ലെ ഇതൊത്തിരി നമുക്ക് ദഹി ദഹിക്കാനൊരിത് എന്റെ എല്ലാം ദഹിച്ചമ്മേ ഞാനെല്ലാം കഴിച്ചത് ദഹിച്ചു അതുകൊണ്ട് എനിക്ക് വെശക്ക്ന്നെ ആഹ് അങ്ങനെയാ അയ്യൊ എളയ പുള്ളിക്കാര്ത്തിയെ പിന്നെ കഴി ഴിക്കാൻ ഭയങ്കര ഇതാ പുള്ളിക്കാര്ത്തി ഇച്ചിരിയേ കഴിക്കൊള്ളു ആഹ് ന മ്മള് കൊണ്ടിങ്ങനെ അത് ഒരു സാധനം കൊടുത്താ അവിടെ ഇങ്ങനെ ഇരിക്കും വെച്ചോണ്ട് ആഹ് കഴിച്ച് തീർക്കേല പിന്നെ അന്നേരം വേടിയ്ക്കും അമ്മേ എനിക്ക് വാരി തരുവാണ് ഞാ ഞാൻ പറയും അങ്ങനെ അങ്ങ് മോള് സുഖി ണ്ട മോള് തന്നെയങ്ങ് തിന്നാ മതിയെന്ന് പറയും ആഹ് എളയ പുള്ളിക്കാര്ത്തി മൂന്നില് മോനാ മൂത്ത അവനഞ്ചില് ഉം ഉം
ഇവിടെ ഇപ്പഴും വല്ലതിന് വരെ വാരി കൊടുക്കണം
ആണല്ലെ അത് വല്യ ഇഷ്ട്വാ വാരി കൊടുക്കുവാണെ വല്യ ഇഷ്ട കാരണം അവർക്ക് അപ്പൊ കൈ കഴുകണ്ടല്ലോ വാ മാത്രം കഴുകിയ
കൈ കഴുക്ണത് മാത്രല്ല അപ്പൊ അതും കണ്ടോണ്ടിരിക്കും ഫോണും കളിച്ചോണ്ടിരിക്ക്യാ
ആഹ് ഇവിടെ പിന്നെ ഞാൻ ഫോൺ കൊടുക്കാറില്ല കാരണം എന്താന്ന് ചോച്ചാൽ ചെറുതിലൊക്കെ ഞാൻ ഫോൺ കൊടുക്കുവായിരുന്നെ പക്ഷെ ഇപ്പ ഉണ്ടല്ലൊ ഈ പത്ത് വയസ്സിന്റെ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞെ ഡോക്ടറേപ്പ ഇവന് കയ്യ് നമ്മള് പുസ്തകം വായിപി ക്കുമ്പോൾ അല്ലെങ്കി പത്രം വല്യ ഹെഡിങ് മാത്രം വായിക്ക അതിന്റെ താഴെ ചെറിയ അക്ഷര ഇവന് കാണുകേല കണ്ണ് കാണ്കേല ചെറിയ കാണുന്നില്ല അപ്പൊ ഞാൻ ഡോക്ടറെ കൊണ്ടോയി കാണിച്ച് ചെറിയൊരു പ്രശ്നവുണ്ട് ഞരമ്പിന് ഓഹ് ഫോണൊക്ക ഫോണൊക്ക കൊടുക്കാറുണ്ടോന്ന് ചോദിച്ച് ഞാൻ പറഞ് ഇപ്പൊ കൊടുക്കുന്നില്ല നേരത്തെ കൊടുക്കുവായിരുന്നു പിന്നെ ടീ വി അടുത്തിര്ന്ന കാണുന്നെ പുള്ളിയോട് പറഞ്ഞ പുള്ളി കേൾക്കേല എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ അത് കാര്ണം കണ്ണിന്റെ ഞരമ്പിന് ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ടെന്ന് പറഞ് അത് കുഴപ്പല്ല കണ്ണാടി വെക്കണ്ടി വരികേല്ല
ആഹ് ആഹ് അതേലെ കൊണ്ട കാണിക്കാൻ പറയാ അയിന് നമ്മള് പോയില്ല അയിന്റെടക് ഈ പരിക്കും പറ്റിയിരിക്കുന്ന കാര്ണം ഇനി അതിന് ആഹ് ഇതിപ്പൊ ഇതുണ്ടല്ലൊ ഈ ആയുർവേദത്തി കാണിക്കുന്നെ നല്ലതാട്ടൊ ഈ ധാരയിട്ന്നെ ആഹ് അങ്ങനെയുള്ളൊരു സംഭവുണ്ട് ആഹ് ഈ ഇംഗ്ലീഷിനെ കാളും നല്ലത് ആയുർവേദത്തിൽ എൻ്റെ ഒരു ചേട്ടത്തിയുടെ കൊച്ചിനെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഈ വെക്ക ഏ വെക്കേഷനൽ കൊണ്ടുപോയി മൂന്ന് വർഷം പക്ഷേ അടുപ്പിച്ച് അടുപ്പിച്ച് അങ്ങനെ ചെയ്യുവായിരുന്നു.
ആണല്ലേ ആ ആഹ് ആഹ് അപ്പം
കൊച്ചിന ഇങ്ങനെയായിരുന്നു ആ ഇപ്പൊ കൊഴപ്പല്ല മൂന്ന് വെക്കേഷനില് ആയിട്ട് ങ്ങോട്ട് ചെയ്ത്ക്ക്ണ് പ പത്ത് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു ആ അപ്പൊ പത്ത് ദിവസം ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ചെയ്യുവായിരുന്നു.
ആണല്ലേ ആ ഹാ അത് എത്ര വയസ്സുള്ള കുഞ്ഞാ?
അവനങ്ങാണ്ട് ഏ ആറിൽ പഠിക്കുന്ന സമയത്താ
ആണല്ലേ ആഹാ അതിപ്പോ അങ്ങനെ എന്തേ എന്തോലും ഒ ചെയ്യണന്ന് കണ്ടിരിക്കുവ അല്ലെ പിന്നെ നമുക്ക് എനിക്കാണ് എല്ലാം എല്ലാം കാണാം. ഇത്ര പ്രായമായിട്ടും എനിക്കെല്ലാം കാണാം. അപ്പൊ ഞാനപ്പോർക്കും എടി എടൈ ഉ അപ്പൊ ഡോ പച്ചക്കറി കഴിക്കാറുണ്ടന്ന് ഞാൻ പറയാ പച്ചക്കറി കഴിക്കുന്നത് പൊതുവേ കുറവാണ്. പിന്നെ വല്ല കിഴങ്ങോ അപ്പൊ കിഴങ്ങൊന്നും കഴിച്ചിട്ടൊന്നും ഒരു കാര്യല്ല. ക്യാരറ്റ് ബീട്രൂട്ട് പിന്നെ നമ്മുടെ മുരിങ്ങയ്ക്ക മുരിങ്ങയില ചീര അങ്ങനെയുള്ളത് ഐറ്റംസൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞു.
ആഹ് മുരിങ്ങയില ചീരയില ഒക്കെ അതൊക്കെ ആ ഈ മുരിങ്ങല തന്നെ ഇല്ലാതെ മുരിങ്ങലയുടെ കൂടെ ഇച്ചിരി ചക്കുരുവും കൂടി ഇടുകവാണെങ്കിൽ ഒരു ടേസ്റ്റ്
ആ പക്ഷേ ഇതൊന്ന ഇതുങ്ങൾ കഴിക്കണ്ടേന്നേ നമ്മൾ ഈ ഞാനിവിടെ ചീരയും ച കുരുവും ഈ മുരിങ്ങടെ എലിം ചക്കുരു ഒക്കെ തോരൻ വെക്കുന്ന ഈ ചീര ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടാക്ക പച്ചക്കറി എല്ലാം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇതുങ്ങള് ഈ സാധനം ഒന്നും കഴിക്കത്തില്ല. ഉ ഉ സാമ്പാർ വെച്ച സാമ്പാറിന്റെ മണം അടിക്കുമ്പോഴേ പറയും സാമ്പാറാ എനിക്ക് വേണ്ടാ എനിക്ക്ഈ മണം ഇഷ്ടമല്ല ഞാൻ പറയും ഇതിപ്പോ ഇഷ്ടപ്പെട്ട കൊടുതിന്റെ മണ
ന്റെ മണ ഇതാ അല്ലാതെ ഞാന് ഇത് വേറൊരു മണ ഒന്നും ചേർക്കുന്ന അല്ലത് ആഹ്
റി വേവുമ്പോൾ ഒരു മണ ഉണ്ടല്ലോ നമ്മള് ആ അതൊന്നും ഇതുങ്ങക്ക് ആ മണൊന്നും ഇഷ്ട്ടല്ല. കറി ചിക്കൻ ന്റെയോ മട്ടന്റെ ഒക്കെ മണാണ് വല്യ ഇഷ്ടം. ചിക്കൻ വറക്ക്ന്ന പൊരിക്കുന്ന മണ അവിടുന്ന് മസാലയുടെ മണോ അടിക്കുമ്പോഴേ അടുക്കളെ പറന്നു വരും.
പറന്ന് വരും
ആഹ്, ആഹ് നിന്ന്ട്ട് അമ്മളെ പാത്രത്തി പാത്രത്തിൽ വെച്ച് കഴ്‌ഞ്ഞാൽ ഒരഞ്ച് മിൻറ്റ് പോലും അത് തണുക്കാൻ സമ്മതിക്കേല അന്നേരം താമ്മെ താമ്മെ ന്ന് പർഞ്. ഉം അങ്ങനാ ഇവിടുത്തെ കാര്യങ്ങൾ അത് ഇവൻ തെ മൂത്തവെന്റെ കണ്ട് എളേ പുള്ളിക്കാരി അങ്ങനെന്നെ ചിക്കെൻ ഫ്രൈ ഒക്കെ ആക്കുമ്പോത്തേക്കിനും.
ത്തേക്ക്നും.
അന്നേരം അവർക്ക് ആഹ്.
പക്ഷേ മക്കളെ പർഞ്ഞിട്ട് കാര്യാല്ല എല്ലാ മക്കളും ഇതെന്നെയ അവസ്ഥ.
ആ അതും ന്നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും ആഹ്.
ഞാനെന്നാ ചെയ്യ്ണെ ന്ന്അറിയാവോ അങ്ങെനെ ഏ ഈ എലക്കറികളൊക്കെ പ്രത്യേകം ഒണ്ടാക്കണ ദിവസം ചോറ് വാരി കൊട്ക്കും. എപ്പൊ ഇവരിങ്ങെനെ ഇത് പണിതോണ്ടിരിക്കുന്ന സമയെത്ത് അപ്പൊ ച ക്കംപൊരിച്ചതും കൊട്ക്കും ഹ് എലക്കറി അങ്ങൊണ്ട് നന്നായിട്ട് ചോറിലിട്ട് എള എള
എളക്കിട്ട് ഉം, ഉം, ഉം ഡോക്ട്ടെർ അപ്പൊ എന്നോട് പർഞ് എന്നാ അറിയാവോ ഡോക് ടർ പറയും സാമ്പാർ വെക്കുമ്പോ തേനു അയ്നകത്ത് പിന്നെ ഒടയ്ക്കാൻ പറ്റുന്നത് ക്യാരറ്റ് ഒക്കെന്നല്ലോണം അങ്ങ് ഒടെച്ചങ് ചേർത്തിട്ട് ചാറായിട്ടങ് കൊടുത്തേങ്ങണം അപ്പ അതങ് വയറ്റി ചെന്നോളും പിന്നെ എന്നാ പർ ഞ്ഞു ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാലാട ഈ ഷാർജാഷെയ്ക്ക് പോലെ ഉള്ള ഐറ്റംസ് ഒക്കെ ഒണ്ടല്ലോ അതിനകത്ത് ഞാന് ഈ ഫ്രൂട്ട്സുകളൊക്കെ ഇ ഇട്ടിട്ട് ന്നല്ലായ്ട്ട് അങ്ങോട്ട് അടിച്ചിട്ട് അങ്ങ് കൊടുത്തോളാം പർഞ്ഞു. ഉം അങ്ങെനൊക്കെ ആകുമ്പോ കൊറെയൊക്കെ അങ്ങ് പ്രോട്ടീനുകളൊക്കെ അങ്ങ്
ആഹ് പിൻ ഇതില്ലേ ഇ ന്ന് ക്യാരറ്റൊക്കെ മേടിച്ച് പുഴുങ്ങിട്ട്
ഉം ക്യാരറ്റ് പുഴ്‌ങ്ങ് അപ്പൊ അഹ് വേറൊരു ടേസ്റ്റ് അല്ലേന്നെ?
പക്ഷെ അല്ല ഷേക്ക് അടിക്കുമ്പഴ്‌ കട്ടപ്പാലിട്ട് ഷേക്ക് അടിക്കെണം. ആഹ് അന്നേര അഷ്ട്ടൊണ്ല്. ആഹ് ഞങ്ങള അങ്ങെനെ മിക്കപ്പോഴും ഒണ്ടാക്കും ക്യാരറ്റ് മേടിച്ച് ക്യാരെറ്റ് മേടിച്ച് പുഴുങ്ങും. പുഴുങ്ങിയിട്ട് ആഹ് മിക്സിലെ ജാ ഇത് മിക്സിയിലിട്ട് അടിക്കും.
അപ്പഠ അതിന്റെ വെ
അടിച്ചിട്ടാക്കൂ വെള്ളം വേണ്ട. ഈ സാധനം മാത്രം ഉം എന്നിട്ട് പഞ്ചസാരെയും കട്ടപ്പ പഞ്ചസാരേം കട്ടപ്പാലും കട്ടപ്പാല്ന്ന് കട്ട ഒന്ന് ഒടച്ചിട്ട് ഇട്ടാമതി ആഹ് നമ്മൾ ഐസാക്കിയത് ആഹ് ആഹ്, ആഹ് കട്ട ആയിട്ട് ഇരിക്കണോട്ടോ അപ്പം ലൂസായിപോയ കോ ടേസ്റ്റ് ഇല്ലല്ലോ.
എന്നിട്ട് പഞ്ചസാരെ ഒര് ഏലെ എലക്കേം കൂടിഇട്ട് അങ്ങോട്ട് അടിച്ച് ഷെയ്ക്കായ്ട്ട് കൊട്ത്താൽ മതി എല്ലാർക്കും ഇഷ്ട്ടപ്പെടും. അഹ്
ത് വല്ലോം ചേർക്കണോ വേണ്ട.
ഇല്ല എസെൻസ് ഒരു ഏലയ്ക്ക ഇട്ടാ മതി.
മതിയല്ലേ ആഹ് അഹൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങെനെങ്കിലും ഒന്ന് അത്രേ ഒന്ന് ചെന്നോള്ളുലോ.
ഞാനൊരു ആഹ് ഒരു തെരെക്കുണ്ട് ഇച്ചിരി വിളിക്കാവേ ആഹ് ശെരി.